ആ പിന്നെ പറഞ്ഞോ എന്തുവാ അവിടെ മില്ലിലെങ്ങാണുവാന്നോ?
അല്ലാ വീ
ബ് അല്ല ഭയങ്കര ശബ്ദം ഇല്ല മില്ലിലക്കെ പോലെ
റോഡില് ബസ് വന്നേ വണ്ടി പോകുന്ന് കേട്ടാ റോഡ് സൈഡാഡ അത് റോഡ് സൈഡാ ആ ഹ മ്മളങ്ങൊട് കേർന്ന റോഡിലോട്ടാ മം
നിങ്ങൾ ഏത് ഫാഗം വരും
ഞങ്ങൾങ്ങ് പിന്ന കൊല്ലം കൊല്ലം
ആ ആ ആ പിന്നെ എന്തോ പറയാൻ മന്നെ പിന്നെ എന്തൊണ്ട് വിശേഷങ്ങളൊക്കെ
വിശേഷം എന്തുവാ നിങ്ങളങ്ങും പോയൊന്നുംല്ലേ നിങ്ങളങ്ങും പോയില്ലേ അ
ഞങ്ങള് എങ്ങും പോ പോയില്ല രണം എനിക്കിവിടെ വരണന്നുള്ളതു കൊണ്ടേ ഞായറാഴ്ച മാ
ഉള്ളു ആ രണ്ട പറ്റെ ഇല്ല
അപ്പഴ പിന്നെ പറ്റത്തില്ല പിന്നെ പിള്ളോരെ കൊണ്ടുപോയി സിനിമ കാണിച്ചു
ആ ആ ആ ആ
മറ്റേ വാഴ സിനിമ കാണണോന്ന് പറഞ്ഞു
ങ്ങളും അതിനാ പോയത് ആ ആ ആ ആ
പിന്നെ ആ അത് കഴിഞ്ഞിട്ട് ഇപ്പം ലാസ്റ്റ് സ്കൂൾ ഉറക്കുന്നതിന്റെ തലേ നിന്റെ തലേന്ന് ബുക്കും പുസ്തകം മേടിക്കാൻ പോയപ്പോഴേ മറ്റേ നമ്മുടെ ഇവിടെ പുനലൂര് തൂക്കുവാല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ആ അവിടെ പോ പോയി അവിടെ പോയി തൂക്കുപാലത്തിലും പോയി അവിടെ അടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു അവിടെ പോയി സിനിമയും കണ്ടു അന്ന് ഫുള്ള് പുനലൂര് അങ്ങ് ചുറ്റി
അല്ലാതെ എങ്ങും പോവാൻ പ പറ്റിയില്ല
ആ ആ ആ
ല്ല പോവാന്ന് തന്നെ കയ്ൽ പൈസ വേണ്ടേ സ്കൂൾ തുറ
പിന്നെ അത് ശരിയാ ആ അത് ശെരിയാ എല്ലാത്തിനും പണം വേണം ആ ആ ആ ശരിയാ
ആയിരം രൂപയും കൊണ്ടൊന്നും ഇറങ്ങിയപ്പോ ഒന്നു ല്ല നമ്മടെ അവടെ പുനലൂരാണെങ്കി ഈ ഞങ്ങള് ഫേസ്ബുക്ക്കൂടെ കണ്ട് പോയതാ മറ്റേ മ്മ് ഇവിടൊരു ത് ദില്ലി ബസ് വേറെന്തോ സംഭവൊണ്ട് മറ്റേ ഒരു ബുക്ക് എടുക്കുമ്പോ രണ്ട് ബുക്ക് ഫ്രീയോ എന്തൊ സംഭവുണ്ട്
അങ്ങനെ വേടിചേ അഞ്ച് ബുക്ക് എട്ത്തപോ അഞ്ച് ബുക്ക് ഫ്രീ
അപ്പ അങ്ങനെ കേട്ടിട്ടമ്മള് പോ പോയത് പക്ഷെ ആ പക്ഷേ ഈ അഞ്ച് ബുക്ക് എടുക്കുമ്പോ അഞ്ച് ബുക്ക് ഫ്രീ വരുന്നത് വലിയ പിള്ളേരുടെ ബുക്കാണ് വെള്ള ബുക്ക്
ആ അല്ല വരായിരുന്നല്ലോ
അതാ പറഞ്ഞേ വെള്ള വല്ല്യ പിള്ളേരെല്ല വെള്ളയിലും വരയിലും എഴുതാ നമ്മടെ മക്കൾ കൊച്ചു മക്കളല്ലേ അവർക്ക് വേണ്ടത് ഫോർലൈനും അങ്ങനൊക്കൊള്ളതാ അപ്പൊ അതിന്റെ ഫ്രീ കുറവാ
എന്നാലും വേണ്ടില്ല രണ്ടാപേർകൂടി ഇരുപത്തിനാല് ബുക്ക് വേണാവാരുന്ന് ഫ്രീ എല്ലാം കൂടെ ചേർത്ത് ഒരു മുപ്പത്ത്രണ്ട് ബുക്ക് ഒണ്ടായിര്ന്ന്
ഒണ്ടായിര്ന്ന് ആ ആ ആ ആ കൊഴപ്പൊയില്ല
പക്ഷെ ബാഗൊന്നും മേടിക്കാൻ കൊള്ളത്തില്ല കേട്ടോ പത്തും അറുന്നൂറും എഴുുന്നൂറും കൊടുക്കുമ്പഴ്ത്തേക്ക് ക്വാളിറ്റി കുറഞ്ഞ ബ്യാഗ്
അവിടെയും ബ്യാഗുണ്ട് പക്ഷെ ഞാനതൊന്നും നോക് ട്ടില്ല നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഇരിപൊണ്ട്
ആ ഞങ്ങൾ കഴിഞ്ഞ വർഷം മേടിച്ചില്ല അയിന്റെ അങ്ങേ വർഷം മേടിച്ചതൊണ്ടായിരുന്നു അതിന്ന് ഗ്യാരന്റി ഒണ്ടായിരുന്നു സിബ്ബൊക്കെ പോയാലെ
ആ ആ ആ നല്ല കമ്പനിയുടെ വേടിച്ചാ കൊഴപ്പവില്ല മ്മ് മ്മ്
ആ കടയിൽ വന്ന വേടിച്ചേെ എന്തെങ്കിലും ഉണ്ടെ നമുക്ക് കൊണ്ട് ചെന്നാ മതിയല്ലൊ കൊച്ചു പിള്ളാരല്ലിയോ ഇതൊക്കെ പിടിച്ച് വലിച്ചു കീറി കളയും
അതാന്ന്
രണ്ട് പേർകൂടെ ബ്യാഗ് വേടിച്ചപ്പ തന്നെ ഒരു തൊകയായി ബ്യാഗ് വേടിച്ചുന്നടുത് അന്ന് തന്നെ ഒണ്ടായിരുന്നു ഒരഞ്ച് പെൻസിലും അയിന്റെ സ്കെയിലും കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് വേടിച്ച് ഇതിങ്ങനെ കിട്ടിയ കിട്ടുന്നറിഞ്ഞിരുന്നെങ്കി അത് വേടിക്കത്തില്ലായിരുന്നു
ആ മ്മ് മ്മ്
പിന്നെ കൂടാതെ ഡ്രസ്സ് പിന്നെ ഞാന തൊക്കെ ഓൺലൈനീന്നാ വാങ്ങിച്ചെ
അ അ അ ഓൻലൈൻന്ന് നല്ല ചെലപ്പം കിട്ടുന്ന ന ആ അഹ് ശരിയാ ചെലപ്പം നല്ലത് കിട്ടും ചെലപ്പോ മേടിക്ക കൊള്ളത്തില്ലായിരിക്കും റിട്ടേൺ അടിക്കാം ആ അതാണ്
അതൊരു ആശ്വാ പിന്നെ ഞാനാണെങ്കിൽ ഒരുപാട് പേര് മേടിച്ചിട്ടുള്ളതേ മേടിക്കും, അതിന്റെ റിവ്യൂ നോക്കിട്ടെ അല്ലാതെ നോക്കി എടുക്ക ത്തില്ല
ആ ആ ആ ആഹ് ടോപ്പ് രണ്ടു പ്രാവശ്യം മേടിച്ചു, ആ അത് ശരിയാ. പിന്നെ ഭയങ്കര കയ്യി കടയിൽ ചെന്ന ഓക്കെ നല്ല പൈസയായിരിക്കും.
ആന്നു ആന്നു പക്ഷെ ക്വാളിറ്റി കാണുവെ.
ഞാൻ ഒരു പ്രാവശ്യം എങ്ങനെ ടോപ്പ് രണ്ടു മൂന്നെണ്ണം നോക് ഒ നമ്മള് കണ്ടപ്പോ നല്ലോണം ഇഷ്ടപ്പെട്ടു, പക്ഷെ നമ്മുടെ കൈ കിട്ടിയപ്പോ ആ കണ്ടതല്ല.
ആ
ഒക്ക ഉണ്ടായിരുന്നു നോക്കാ പിന്നെ ഞാനങ്ങു റിട്ടൺ അടിച്ചു. പിന്നെ കൊച്ചിനെ കല്ലട ക്കതവെച്ചു ക്ഷെ അത് ഒക്കെ നല്ലതായിരുന്നു.
അവൾക്ക് കൊണ്ട് പോകാൻ ന്നു വാങ്ങിച്ചില്ലയോ, ഒന്നുകൊണ്ട് പോണ്ടായിരുന്നോ?
എൻ്റെ പുസ് എൻ്റെ ബു ക്കോ ആ അത് വരുമ്പോ വരുമ്പോ ഓരോന്നു മേടിക്കും പിന്നെ നമ്മള് പൈസ അയച്ച് കൊടുക്കുന്ന ക്ക് അതിനകത്ത്നിന്നൊക്കെ പൈസയൊക്കെടുത്ത് വച്ചിട്ട് ഓൺലൈനിൽനിന്ന് ഡ്രസ്സക്കെവേടിച്ചു.
ഞാൻ ചോദിക്കട്ടെ അവിടെ പുറത്ത് പോവാൻ പറ്റുമോ ഞായറാഴ്ച ദിവസം അവർക്ക് അവധിയുണ്ടോ?
ആ ആ പുറത്ത് പോവാം ആ പോവാം അന്നേരം സുടിയലോ അവിടെക്കെ പോവുന്ന് പറയുന്നേക്കാം ആ ആ ഉം ഉം ഉം അങ്ങനെയൊക്കെ ഡ്രസ്സ് വരുമ്പോ എല്ലാം ഓരോ ഡ്രസ്സ് എങ്ങനായാലും മേടിച്ചോണ്ടെ പോവുള് ട്ടോ
ഞാൻ ചോയിച്ചോട്ടെ ഈ ചെന്നൈയിൽ പഠിക്കാൻ പോന്ന തമിഴല്ലിയോ?
തമിഴ
അപ്പൊ ടീച്ചേഴസൊക്കെ പറയുന്ന ഇവർക്ക് മനസ്സിലാവുന്നുണ്ടോ?
പ്പ അവര് പ്പ മലയാളം അത് തിരിച്ചറിയാൻ പറ്റത്തില്ല, പറയുന്നേ മലയാളം സംസാരിക്കാൻ പറ്റത്തില്ല അവിടെ ഇംഗ്ലീഷിലാ എല്ലാം പറയുന്ന പിന്നെ അവർക്ക് ആഹ് മലയാളം അറിയാൻ ടീച്ചർമാർക്കൊക്കെ അറിയാം ഇടക്കൊക്ക ഉള്ള എല്ലാർക്കും അറിയാൻ പറ്റത്തില്ലെങ്കിലും കുറച്ച് പേർക്കൊക്കെ മലയാളം അറിയാം. എന്നാലും അവര് പറയും പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കു സംസാരിക്കാവൂന്ന്. പക്ഷെ അവിടേ നൂറ് സീറ്റ് എണ്ടെങ്കിലും തൊണ്ണൂറ് തൊണ്ണൂറ് പിള്ളാരും മലയാളികളാ അങ്ങനൊരു പത്ത് പിള്ളാരേ ഉള്ളൂ തമിഴ് പിള്ളാരും അതുകൊണ്ട് വൃ ഈ അങ്ങനെയുള്ള പുള്ളേര് പ ത്തു പേരെ ഉള്ളായുകൊണ്ട് തമിഴ് പഠിക്കാൻ അത്ര പറ്റത്തില്ല പക്ഷേ ഈ ഈ ത മിഴ് പിള്ളേര് മലയാളം പ മലയാളാ സംസാരിക്കുന്നേ. ഇത്രയും പിള്ളേർ മലയാളി പിള്ളേരല്ലയോ അന്നേരം ആഹ് അതുകൊണ്ട് തമിഴ് അവനും തമിഴ് പിള്ളേര് ഉണ്ടായിരുന്നെങ്കിൽ തമിഴൊക്കെ പഠിക്കായിരുന്നു ഇത് അത്രയൊന്നും അറിയ
പടി ഇപ്പവിടുത്തെ ഫുഡൊക്കെ എന്തോ മറ്റേ പച്ചരിച്ചോറൊക്കെയാണോ?
ആന്ന് ആന്ന് അതില് ബിരിയാണിയുടെ ചോറുണ്ടല്ലോ? നീളവൊള്ളത് അങ്ങനെയുള്ള ചോറാണ് വെളുത്തെ പിന്നെ
കറിയൊക്കെയോ?
കുഴപ്പമില്ല പക്ഷേ ആ കൊള്ളത്തില്ല. ആ ചോറ് പിന്നെ അവരുടെ എന്തോ ഇല്ല സാമ്പ എന്തോ സാമ്പാറും സാമ്പാറൊക്കെ ക്ഷെ കൊഴപ്പല്ല പൊങ്കല് ചെലപ്പോ പൊങ്കലൊക്കൊയാണെങ്കി അങ്ങ് ആഹ് ആഹ് പൊങ്കലൊക്കെ ചില ഇയാൾക്ക് പിന്നെ വലിയ അത്ര കൊഴപ്പല്ല പൊങ്കലൊക്കെ ഇഷ്ടവാ ചില ദിവസമൊക്കെ കോ ഞ്ഞ് എന്തോ പോലെ ആയി അന്നര അവർ കഴിക്കാൻ പറ്റത്തില്ല ആ അങ്ങനെയൊക്കെയുള്ള പിന്നെന്ത സാമ്പാർ സാധോ ഇങ്ങനെ എന്താ എന്തൊക്കെ തൈര് സാദം നിനക്ക് ഒക്കെ പറയുന്നേക്കാം ആ അതെ
പിന്നെ ഈ കാപ്പിക്ക് എന്തുവാഴിക്കോ കാപ്പിക്ക് എന്തുവാരുന്ന്
ഇഡ്ലി സാമ്പാറ് പുട്ട് പഴം പക്ഷെ ഇഡലി ഉണ്ടല്ലോ അവര് നമ്മുടെ കൂട്ട് ഈ ത്‌ല് ഇഡ്ലിക്ക് എ നമ്മ നാത്തല്ല വെക്കുന്നത് തട്ടിനാ തല്ല അവരെന്തോ അങ്ങനാ തുണിക്കാത്തോ വള്ളോ ര
ആഹ മറ്റേ കോട്ടൺ വെള്ള തുണി വിരിച്ചിട്ട്
ആ അങ്ങനാണ്ടാ ചെയ്യുന്നേ പക്ഷെ വേവത്തില്ല ചെലത് മിക്കദിവസങ്ങളും
ഓ അപ്പൊ ഈ തുണി വിരിക്കുന്ന അയിന്റെ ആ കണ്ണടഞ്ഞു പോവുംകേട്ടോ
ദ വേവത്തില്ല അന്നരത്തേക്ക് പിന്നെത് വെ കഴിക്കാൻ പറ്റത്തില്ലേ അങ്ങനെയൊക്കെയൊള്ളെ ളുണ്ട് പി കിട്ടത്തില്ല അ അതന്നെ പക്ഷെ നമ്മടെ ഇബ്ടെ ആയാലും തിരുവനന്തപുരത്തെക്കെ നമ്മടിവിടുന്ന് നാട്ടിന്ന് ഒരു കൊച്ചുണ്ട് തിരുവന്തപുര ആ തിരുവനന്തപുരത്ത് ആയിട്ടെന്നെ ഭക്ഷണം ശരിയാവുന്നില്ല
ആവുന്നില്ല ആ
അന്നേരം നമ്മള് നമ്മുടെ നാട്ടിലായാലും മീൻകറി മീൻകറി ഇല്ല ചിക്കനൊക്കെ ഉണ്ട് മീൻകറിയേ ഇല്ല ആ പിന്നെ മുട്ടയുണ്ട് കടല അങ്ങനെയൊക്കെ പയർ കറി
ആ
ഇയാള് പിന്നെ എല്ലാം കഴിച്ച് ശീലമുണ്ടായൊ ച്ച പച്ചക്കറിയെല്ലാം കഴിക്കുവായിര്ന്നു പക്ഷെ ഈ ഇളയതിനാണെങ്കിൽ ഒന്നും കഴിക്കത്തില്ല അയിനെയൊക്കെ വിട്ടാ അതൊന്നും കഴിക്കത്തൊന്നുല്ല
ഇല്ല അത് സത്യവാ അത് പിന്നാ അസുഖവാടി കെങ്കി പിന്നെ അങ്ങനൊക്കെയാണങ്കി
ഏ ഒള്ളു അതുണ്ടായെന്നാ അവനെ എനിക്ക് ഒരിക്കപോലും മറ്റേ കൊച്ച് നാൾലെല്ലാം അസുഖവായിരുന്നു ഇവടന്ന് കുറേ അനുഭവിച്ചേനും കൊണ്ട് ഞാന്
ആ ആ
ത്ത് വരുവായിരുന്നു
ആ നെല്ലിയോ
ഉം എല്ലാം അന്ന് ഒരു പ്രായവുന്നവരെ ഒരു ഇച്ചിരി ഇതാവുന്നവരെ ഹോസ്പിറ്റലുകൾ ആയിരുന്നു
ആന്ന് ആ ആ ആ നമ്മള്‌ ഇവടെ പിന്നെ ഇവർക്ക് ഒരാ ക്ക്‌ വന്നാ ഒരാ
ആ
രാവിലെ ഒരാൾക്ക് വന്നിട്ട്ണ്ട് വൈകിട്ടിനിപ്പറം അയാൾ മറ്റേൾക്കും വന്നിരിക്കും
ഉം
അതെ അവസ് സ്വാഭാവികായിട്ട് ഒരാ കൊച്ചിലെ മുതലേ അങ്ങനാ ഇനി എനിക്കാന്നെങ്കി ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നതിനോട് താല്പര്യം ഇല്ലാത്ത വ്യക്തിയാ പക്ഷേ നമ്മള് കട അങ്ങനല്ല ഈ ഇരട്ടപ്പുളർക്ക്‌ എന്ന് പറയുമ്പോഴേ പൊതുവെ ഒരു പണ്ടെനിക്കയ്നോട് വൽ യോജിപ്പില്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ഡ്രസ്സ്‌ എടുക്കം പോന്നതിനുമ്പ് ഇത് മനസ്സിൽ വെച്ചോണ്ടായിരിക്കും പോകുന്നത് അങ്ങനെ എടുക്കേ ചെയ്യരുതന്ന് പക്ഷെ അവിടെ ചെല്ലുമ്പോ ഉണ്ടല്ലോ ഈ മോന് എടുക്കുന്ന ഡ്രസ്സ് ഉടു ന്റെകളർ വെള്ള പാന്റ് കറുപ്പാണെങ്കിൽ അവക്ക് കറുത്തഉടുപ്പും വെള്ള പാന്റും ആ
ആഹ് ആഹ് ആഹ് ആഹ
അങ്ങനെ വരും ഒരേപോലെ എങ്ങനെ ലെ എത്തിക്കാനുള്ള ഒരു ഇത് നമുക്ക് അന്നേരം മനസ്സിനത്ത് വരും
പുള്ളേരേ കാണുമ്പോ നമ്മക്ക് ട്വിൻസിനെ കാണുമ്പോ നമ്മ ഒരേലയിരിക്കു ഡ്ര ഡ്രെസൊക്കെ
പണ്ട് നമ്മൾ ഈ ഇവർക്ക് വെവ്വേറെ ഇട്ടൂടൂ എന്തിനാ ഒരേപോലെ ഇടുന്നേ
അതു തന്നെ ആയിരിക്കാം അത് തന്നെ ആ ആ ആ
ഇനി ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് വിളി
ആ ശരി ശരി ആ ശരി ഉ